അന്ന
ആരാണ്
ആഹ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടണില്ലന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് അങ്ങോട്ട് അടിച്ചു നോക്കിയതാ ആഹ് ആഹ് എന്തൊക്കെ ഉണ്ട് ചേച്ചി വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു
ഭക്ഷണം കഴിച്ചോ
ആഹ് ഇല്ല കയിച്ചില്ല ഒണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു
ഇപ്പ ഉണ്ടാകുന്നേ ഉള്ളോ
ഓഹ് ഒണ്ടാക്കുന്നതേ ഉള്ളൂ ഇല്ല രാ നമ്മള ലേറ്റ് ആവും ഉണ്ടാക്കെ വരുമ്പഴത്തേന്
അത്‌ എന്തായാലും കടിയാവൂല്ലേ എന്താ പലഹാരം എന്തേലും ആണോ
എഹ് എന്തോ ആഹ് ചപ്പാത്തി ഉണ്ടാക്ക ചപ്പാത്തി
എല്ലാരും ചപ്പാത്തിയന്ന കഴി
ആന്നാ ഓ ചിലപ്പോഴൊക്കെ ചപ്പാത്തി കഴിക്കും ചിലപ്പോഴൊക്കെ രാവിലത്തെ കാപ്പിയുടെ ബാക്കി കഴിക്കും
ഓഹ് ചോറ് കഴക്കണ്ടാവല്ലേ അല്ലെ
ചോർ രാത്രി കഴിപ്പില്ല ആരും
ആഹ്
ആർക്കും ചോറിനോട് അത്ര താല്പര്യം ഇല്ല മ് - മ്ഹ് എല്ലാർക്കും ചപ്പാത്തിയാ വേറെ സാധനങ്ങളാ മതി-
ആഹ് ആഹ്
ആഹ് അത് തന്നെ നമ്മൾ ചെയ്യും എല്ലാർക്കും അത് തന്നെെ ചെയ്യും പിന്നെ ഒരാൾക്ക് പ്രത്യേകം ഒന്നും കൊടുക്കത്തില്ല
ആഹ് അല്ലെങ്കില് അത് എല്ലാർക്കും ഒന്നച്ച് ഉണ്ടാക്ക തന്നെ നല്ലത് ഇപ്പ അല്ലെങ്കിൽ പല വിധം ഉണ്ടാക്കാന് ബുദ്ധിമുട്ടല്ലേ
പിള്ളേർക്കും അത് മതി പിന്നെ
ഓഹ് ആഹ് ശരി ചപ്പാത്തിക്കെന്താ കറി
ഇച്ചി കിടന്നാ
ഇല്ല മക്കൾക്ക് കൊടുത്ത ഞാൻ ചോറ്അവര് ചോറ്കഴിച്ച്-
ഉം മ്ഹ് -
ഞാന് കഴിച്ചിട്ടില്ല
ഉം ഉം ഉം
ഉം മക്കള് പിന്നെ അവിടെ ഉണ്ടോ
മ് മോളൊവ്ടുണ്ട് മോൻ ഹോസ്റ്റലിക്കുവാണ്
ആഹ ആഹാ
ആഹ് മഴയൊക്കെയുണ്ടാ?
ഇല്ല ഇന്ന് മഴ കൊറവാണ് ഇന്ന് കൊറവല്ല ഇന്നില്ല ഇന്നലെ ചെറ്തായിട്ടൊന്ന്ങ്ങനെ പെയ്ത്ണ് ഇന്ന് വയനാട്ടില് പ്പൊ പിന്നെ മണ്ണിടിച്ചിലൊക്കെണ്ടായി
ഓഹൊ ഇങ്ങനെ യിങ്ങനെ കണ്ട് കണ്ട് അങ്ങനെ മണ്ണടിച്ചില് അത് പക്ഷേ മണ്ണ് കൂട്ടിയിട്ടര്ന്ന മണ്ണാ ഇടിഞ്ഞേന്ന് പറയുന്നു
അഹ് കൂട്ടിയിട്ടതല്ല മറ്റേ തുരങ്കം ഇണ്ടാക്കണെന്ന് പറഞ്ഞ്
ആഹ് അതിന് കൂട്ടി മണ്ണ് കൂട്ടിയിടുവൊല്ലോ?
ആഹാ അതെ ആ മണ്ണാണോ? അജേജാ
മ് അല്ലാതെ അത് ജോലി അവിടെ നിന്ന ജോലിക്കാരൊക്കെ അയിന്റകത്തായി പോയത്
ആഹ പിന്നാരോ അവിടെ ടാങ്ക ഒരു ടാങ്കർ ലോറി നിക്ക്ണെ അയിന്റെ അയിന്റെ ബാക്കില് കൊറെ എവിടെ എന്ത് ഒരു ദുരന്തം നടക്കാണെങ്കി കൊർ ച്ചാൾക്കാാര് കാഴ്ചക്കാര് അങ്ങ് എത്തി നോക്കാണ്ടാവൊല്ലോ? അവര് കൊറച്ചു പേരെക്കതാ അതിന്റെ അടയിലും എട എടേലങ്ങോട്ട്
അതല്ലെ ജോ ജോലി നടക്കുവല്ലേ അപ്പൊ ആൾക്കാര് ചെന്ന് നിക്കുന്നതായിരിക്കും അപ്പം ജോലി നടക്കുമ്പോ സ്വാഭാവികായിട്ട് ആൾക്കാര് നിക്കുവല്ലോ അയിന്റെ കോൺട്രാക്ടറ് കാണും ജോലിക്കാര് കാണും എല്ല രും കാണും അങ്ങനെ ചെന്ന് നിക്കുന്നായിരിക്കും
കടേന്നെ അവ്ടെ മണ്ണ് വരുന്നത് കണ്ടു കൊണ്ട് ഈ കടേന്ന് അങ്ങോട്ട് ഓടിച്ചെല്ല ഞാനൊരു വീഡിയോല് കണ്ടതാണെ
ആഹ് ആഹ ആഹാ
ഇവട്ന്നങ്ങോട്ട നമ്മളൊക്കെ കാണുമ്പോ നമ്മള് വേഗം സ്ഥലംവ്ടാനല്ലേ നോക്കാ
ആഹ്
ഇതങ്ങോട്ട് ഓടിച്ചെന്ന് ഇന്നട്ട് അവിട്ന്ന് ആ ടാങ്കർ ലോറി പിന്നെ ടാങ്കർ ലോറിനിം കൊ ണ്ട് വെരാണ് ആ മണ്ണ് അപ്പൊ ആ മറ്റെ ടാങ്കർ ലോറിന്റെ അടീലൊക്കെ പെട്ടു രണ്ടെണ്ണം
ആഹാ
അങ്ങനെയെക്കെ പാവം ഏതായാലും എന്നോ എല്ലാ വർഷ കാലത്തും എന്തെങ്കിലൊരു ദുരന്തെണ്ടാവൊല്ലലെ?
സത്യം എല്ലാ വർഷവും കാണും ഓരോ ദുരന്തങ്ങള്
ഹാ
രു കഴിഞ്ഞെറാശ്യവൊക്കെ ഉണ്ടായ ഫൂകമ്പൊക്കെ എന്തൊരാ എന്തൊരു ഇത്
ഇപ്രാവിശ്യ
ഇപ്രാശ്യം ഇപ്രാവ്ശ്യം മഴ മഴ കൊറവുണ്ടായിരുന്നു
ആഹാ
ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തേക്കായും മഴ കൊറവല്ലായിരുന്നൊ നമ്മക്ക് മ്മക്ക് ജൂൺ പകുതിയൊക്കെ കഴിഞ്ഞപ്പഴല്ലേ മഴ തൊടങ്ങിയത് മറ്റെത് ജൂണൊന്ന നമ്മള് ക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ജൂൺ ഒന്നാവാൻ കാത്തിരിക്കും
ഇപ്പെ ഇതല്ലേ എന്താ കർക്കിടവല്ലേ കർക്കിടത്തിലൊക്കെ നന്നായിട്ട് നിന്ന് പെയ്യ്ണ സമയല്ലെ? കർക്കിടകം കഴിഞ്ഞോ?
കർക്കിടകായില്ല ഇത്‌പ്പൊ മിധു മിഥുന ആവത്തേയൊള്ളു മിഥുനം മിഥുനം ഏഹേ ഏകദേശം തീരാ തീരാറല്ല പകുതി കഴിഞ്ഞു ഈ മാസം പതിനഞ്ചക്കെ ആവുമ്പോ കർക്കിടകം തൊടങ്ങുവായിരിക്കും
തുടങ്ങുംല്ലേ ഉം ഉം ആർക്കട ത്ത്ല് കർക്കിടകത്തിലും ഇല്ലന്ന് തോന്നുണ് ഇ പോക്കാണെങ്കി പിന്നെ ഇങ്ങനെ കർക്കിടത്തില് മഴയുണ്ടാവുന്ന് ഇതുപോലെ ഇങ്ങനെ മഴ
ഇപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കും പ്ര പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്
അതെ അഹ് ശരിയാ
എപ്പോഴാ എവിടെ എപ്പഴാ പെയ്യുന്നേന്ന് അറിയാൻ പറ്റത്തില്ല പണ്ടൊക്കൊണെ നിശ്ചത സമയം ഇന്ന സമയത്ത് വരുമന്ന് പറഞ്ഞ് കഴിഞ്ഞാ മഴ പെയ്തിരിക്കും
അതെ
ഇപ്പ ആഹ് ഇപ്പ ആഹ് അന്തരീക്ഷത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അന്തരീക്ഷവും അത്രയും മലിനമായിട്ടൊക്കെ ഇരിക്കൂല്ലേ അതിനനുസരിച്ച് എല്ലാം അന്തരീക്ഷം മാത്രമല്ല മൊത്തത്തിൽ മലിനം അല്ലെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൊണ്ടായാലും എങ്ങനെ ആയാലും മൊത്തത്തി പ്രകൃതി മൊത്തത്തി പോയിരിക്കുവല്ലേ അത് അതിന്റെതായ വ്യത്യാസങ്ങളെ പ്രകൃതിക്കും ഉണ്ടാവും
ആഹ്
മനുഷ്യൻ ഉണ്ടാവുന്ന് പിന്നെണ പ്രകൃതിക്ക് ഉണ്ടാവാൻ
ആഹ് അതെ മനുഷ്യന് ഇല്ലാത്ത രോഗങ്ങളില്ല
ഇല്ലാത്ത രോഗങ്ങളില്ല
പുതിയ പുതിയ ഓരോ മോഡൽ പേരുകളും കൊണ്ട് അസുഖങ്ങള് വർണെ ഓരോ ദിവസം ഓരോ പേരില ഓരോ
ആഹ് ആഹ് ന്നോ ഇപ്പൊ മറ്റേത് വെള്ളത്തി ഇറങ്ങിയൽങ്ങെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇപ്പം വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാ ഉടനെ അസുഖങ്ങളാണ് കൊച്ചുങ്ങക്കൊന്നും സ്വസ്ഥായിട്ടെങ്ങും പോവാനോ ഒന്നും ഒക്കത്തില്ലേ നമക്ക് മനസമാധാനത്തോള കൊച്ചുങ്ങളെ ഒരു ടൂറിന് വിടാനൊ ഒന്നും പറ്റത്തില്ല കാരണം കാരണം പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടാവോ ആഹ് ഒരു പേടിയാണ് ഇപ്പൊതന്നെ ഷികല്ലാന്ന് പറഞ്ഞൊരു അസുഖം അതുപോലെ പിന്നെ വേറെ വെള്ളത്തിൽ കൂടെ വരുന്ന എന്തുവാ മസ്തിഷ്ക ജ്വരോ അങ്ങനെങ്ങണ്ടൊരെണ്ണം ഉണ്ടായിരുന്നല്ല അങ്ങനെരു സംഭവം ഉണ്ടായി അതൊക്കെ ആകുമ്പോഴത്തേ നമ്മുക്കരു പേടിയാ
അതെ ശരിയാ
അതുപോലെ പിള്ളേർക്ക അനുസരണെന്നും ഇല്ല പോവല്ലേ എന്ന് പറഞ്ഞ കഴിഞ്ഞാ പിള്ളേരെ അങ്ങോട്ടേ പോവത്തുള്ളൂ ഇപ്പ എന്തുമാത്രം കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ഓരോ ഒന്നിട്ടും ഓരോ നാടി ചാടാൻ പോകുന്ന കാണുമ്പം സഹിക്കാൻ പറ്റത്തില്ല.
അവിടെ അടുത്ത ഉണ്ടോ പുഴയുണ്ടോ?
ആഹ് ഇവിടെ അടുത്ത് ആറുണ്ട്. പിന്നെത് എന്റെ മോൻ ഇവിടെ ആറ ത്തില്ലൊന്നും പോത്തില്ല ഇനി ഇനി പഠിക്കാൻ പോവു ന്നിടത്ത് വല്ല ആറ്റിലങ്ങാണും ചാടാൻ പോകുന്നെങ്കിലേ ഉള്ള് ഇവിടെ ഇവിട അങ്ങനെ പോത്തില്ല. പിന്നെ പിള്ളേർ സെറ്റ് കൂടുമ്പഴെ ഈ പിള്ളേർക്കവരോടൊത്ത് ഓരോത്തരത്ത് പോണോന്നൊ രാഗ്രഹം വരുന്നത് അല്ല ഒറ്റകാവുമ്പോ അവർക്ക് എങ്ങും പോ ണോന്ന് ആഗ്രഹഇല്ലല്ലോ
എല്ല ഹാ ആഹ് ഫ്രാൻസിന്റെ കൂടവും പോകുമ്പോ നമ്മ അങ്ങോട്ട് പോവല്ലടാ ഇങ്ങോട്ട് പോവല്ലേന്ന് പറഞ്ഞിട്ട് അവര് വിളിക്കും അപ്പോ അങ്ങനെ
മാത്ര മാത്രല്ല പ്പൊ ഫ്രണ്ട്സിന്റെ മുമ്പി ഒരുത്തം പോയികഴിയുമ്പഴത്തേനെ ഞാൻ വരുന്നില്ലടാന്ന് പറഞ് നിൽക്കുമ്പോഴത്തേനും തവന്മാര് പറയും ഏതിനയ്ക്കുനിനക്കെന്തടാവരാനൊ ചോയ്ക്കും അപ്പോഴ്ത്തന്നെ അവര് കൊച്ചാവുകല്ലേ ചെയ്യുന്നത്
ആ അ കടന്നൊറങ്ങാനായിട്ടില്ല ഒന്നും കുറച്ചും കൂടെ പഠിക്കാണ്ട് ഞാൻ വരാ ഹ
ങ്ങട ആ അങ്ങനെ ആ പിള്ളേർ ഗമ കാണിക്കാൻ വേണ്ടി നിക്കി
ആ ആ ആ അള്ള
മോനറക്കം വരുന്നാ
ആഹ ഓള് പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ പറഞ്ഞിരുത്തിയതാണ് പഠിക്കാൽ പിന്നെ ഇതുവരെ പഠിപ്പിച്ചോക്കെ ഒന്നുംകൂടെ വായിക്കാനൊക്കെ പറഞ്ഞ് വന്നതാ ഞാൻ അപ്പ ഇന്നോട് പറെ അതൊക്കെ കഴിഞ്ഞ് ഇനിയാൻ പോയി ഉറങ്ങട്ടെന്ന് സ്കൂള് വിട്ട് വന്ന് മൂന്നര ക് ഉറങ്ങിയിട്ട് ആറുമണി വരെ ഉറങ്ങി ഇനിപ്പോ ആഹ് ഇനി വെറുതെ പറയാ ഇപ്പൊ ഞാൻ ഓള് ഓള് കിടന്ന് ഉറങ്ങുവ വെറുതെ പറയാ
ഫുഡൊക്കെ കൊടുത്തൊ അവൾക്ക്
ആഹ് കൊടുത്തു
കൊടുത്ത പോലെ മറ്റവന ഏതായാലും പിന്നെ അത് അവളെ മൂത്തത് എന്തായാലും പെട്ടെന്ന് ഉറങ്ങും അവന് സ്കൂൾ വിട്ട ഉടനെ കളിക്കാന റങ്ങിയതാ
ആ ആ ആ
ഫുട്‌ബോൾ കളി കഴിഞ്ഞ് വന്നതാണ് അപ്പം പിന്നെ അവന് എൻ്റെ അവന്റ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്നുംമിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാ രണ്ടും അപ്പൊ പിന്നെ എന്നോടും മിണ്ടാതെ വേഗം പോയി ഉറങ്ങണ പണിയാ പിന്നെ ഞാനപ്പഴും ചെന്ന് നോക്കുമ്പോഴ ഉറങ്ങിയത് കാണ അങ്ങനെ ഒരുപാട് തവണ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാന് ഉറക്കത്തിന്ന് എണീപ്പ ച്ച് കൊറച്ച് പാല് കൊടുക്കും വേറൊ ന്നും കഴിക്കും ഉറക്കത്തിൽ ഭക്ഷണം കഴിക്ക കൊടുക്കാൻ വയ്യല്ലോ ഉന്ന് നീപിച്ചിരുത്തി ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ച് അങ്ങനെ കിടക്ക്ണെ
ആഹ് ആഹ് ആഹ്
അപ്പം പിന്നെ ഞാൻ എന്തെയ്യും നേരത്തെ ഭക്ഷണം കഴിച്ചു പിന്നെവ ര് എന്നോട് മിണ്ടാതെ കിടന്നാലും കുഴപ്പല്ലല്ലോ ഭക്ഷ ഭക്ഷണം നേരത്ത കൊടുക്കും പി അവരങ്ങനെ ഉറങ്ങിയാലും നമ്മുക്ക് കൊഴപ്പല്ലല്ലോ മറ്റേതൊരു സങ്കടാവും ഒന്നും കഴിക്കാതെ ആ
ക്കാതെ കിടക്കുമ്പൊഴെ
ആഹ് എന്റെ എന്റെ കാരണം കൊണ്ടല്ലേ ഞാന് ഫോണിൽ ഇങ്ങനത്തെ എന്തെലിലും പരിപാടിയിലോ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴാവും അങ്ങനെ പോയിക്ക കിടക്കണത്
ഉ ഉംല്ല വലിയ വിഷങ്ങളാണെങ്കിൽ കുഴപ്പ ഇപ്പല്ല കൊച്ച് കൊച്ച്ങ്ങളാവുമ്പോ അവർക്ക് കൊടുത്തല്ലേ കിടക്കാ ഒക്കത്തുള്ളൂ
ആഹ് അതെ ഔ കൊ കിടക്കാത ഒര ഭക്ഷണം കഴിക്കാതെ കെടന്നാ പിന്നെ അന്ന് എനിക്ക് ഭയങ്കര തോപോലൊരു ഒരുതാണ്
ളം ഹസ്ബൻഡ് വന്നോ
ഏ
ഹസ്ബൻങ്ങി വീട്ടി വന്നോന്ന്?
ആ ഹസ്ബന്ഡ് ഇന്നലെ ആ ഞങ്ങക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അപ്പൊ അതിന് വന്ന് അവരിന്ന് രാവിലെ പോയി നീങ്ങി ആ എറണാകുളത്ത് അപ്പൊ ഇനി ന ഇനി വെള്ളിയാഴ് ച്ച വരും വെള്ളിയാഴ്ച ശനിയാഴ്ച വേറെ ഒരു ഒരു സ്ഥലം വരെ പൂവാൻണ്ട് അപ്പ പിന്നെ വെള്ളിയാഴ്ച രാവിലെ വരാവും
ആ പിള്ളേർക്ക് സ്കൂളിൽ പോണ്ടെങ്കി പിന്നെ വിശേഷങ്ങെല്ലാം കറക്കം തന്നെയല്ലേ
ആഹ ഓരെ സ് സ്കൂള് ഉണ്ടാകുമ്പോഴാണ് ഇപ്പോ ബുദ്ധിമുട്ട് ഇന്നലെ പോയി രാത്രി വന്നപ്പോത്തിന് അവൻ അവനാണെങ്കിൽ എന്ന ഇത് ഈ ഒർക്കിന്റെ കാര്യം പറഞ്ഞ സ്കൂള് വിട്ട് വന്ന് ബാഗ് ഇവ്ടെ വെച്ച് ഓൻ ഇറങ്ങിപ്പോയതേ ഞാൻ കണ്ടിട്ട് ട്ടില്ല എന്നിട്ട് തിരിച് വന്ന് ഞങ്ങൾ നേരെ പോവും ചെയ്തു ഓന് സ്കൂളില് ഉള്ള വർക്കും മദ്രസൽ പോണുമ്പോ അതിന് അത് കുറേ വർക്ക് അത് വേറെ എല്ലാം പെൻഡിങ് ആയി ഉം ആഹ് ആയിക്കോട്ടെ